ആ എന്തൊക്കെ വിശേഷം
സുഖം തന്നെ നിങ്ങക്കോ ക്കൊ
സുഖമാണ് കൊഴപ്പൊന്നുല്ല എന്താ ഫുഡൊക്കെ ആയോ ആ ചായ കുടിയൊക്കെകഴിഞ്ഞു മക്ക ആ മക്കളൊക്കെ സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ പോയി
അതെ നിങ്ങക്ക് എത്ര കുട്ടികളാ
ഒണ്ടാളുണ്ട് ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാ ഒന്നാം ക്ലാസ് രാവിലെ ആറണികാമ്പോക്ക് ഓര്ക്ക്മദ്രസോടങ്ങും. ഓലെർക്കെത്തും ര ണ്ടാമത്തെ ആക്ക് എയരക്ക്തൊടങ്ങും ഒ പിന്നെ രണ്ടാളും ഒമ്പതര ആകുമ്പക്ക് സ്കൂൾക്ക് പോകും. പിന്നെ പോകുമ്പൊക്കെ ഒരുക്കിയ പിന്നെ നമ്മള് ഫ്രീയല്ലേ വരോളം.
അതേ.
ഹലോ?
നിങ്ങള് ഭക്ഷണൊക്കെ ആയോ?
ആ ഒക്കെ ആയി മീൻകറി ആയിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ടായിരുന്നു ചീ ചുവപ്പ് ചീര അതുകൊണ്ട് ഉപ്പേരി വെച്ചു. പിന്നെ മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുക്കും ചെയ്തു. ആഹ് അതെ പുറത്തൊന്നും വാങ്ങലാണ്
നിങ്ങള് കൃഷിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ആ കൃഷി ഉണ്ടാക്കല് ആാല് ഇപ്പൊ മത്തം കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേമാർക്ക് വച്ച് വന്നിട്ടുണ്ട് അങ്ങനെ പോയ് പിന്നെ കുമ്പളങ്ങ ഉണ്ടായിക്കോ ഇ്മേ പിന്നെ പ
ഓ മഴക്കാലം ആയതുകൊണ്ട് ഉണ്ടവാൻ പണിയായി
അതണേ മഴക്കാലം ആവുമ്പോളാണേ പിന്നെ മഴക്കാലത്തില ആ പ്രശ്ന എന്താ പറ കോഴിക്കളെ കൊണ്ടാണ് കോ പക്കൾ എന്തെങ്കിലും ഒ പ പച്ച കളറായി കഴിഞ്ഞോ ഇന്ന തപോല കൊത്തിയ എടുത്ത് തിന്ന ഞമ്മളൊക്കെ വീട്ടിൽ കൊയില്ല പക്ഷെ അടുത്ത വീട്ടിലൊക്കെ പോയിണ്ട് അതങ്ങനെ
അപ്പൊ ഒന്നും പറയാന പറ്റത പോലല്ലെ
കൊത്തി തിന്നിയക്കാര
അതെയോ നിങ്ങളുടെ അവിടെ കൃഷി ചെ ള്ള സ്ഥലണ്ടോ?
ആ അവിടെ വീടിന്റെ അടുത്ത് മുറ്റത്ത കൂടിക്കെ കൃഷി ചെയ്യും അല്ലാതെ എന്താ പിന്നെ പാടുണ്ട് അത് കുറച്ച് വിട്ടിട്ടാണ് അവിടെ അതേമാർക്ക് ഒക്കെ പോയി ഉണ്ടാക്കും അപ്പൊ മ മണ്ടാക്കി കഴിഞ്ഞാലും അവിടെ മയിലാള ശല്യാണ്.
അ അ ആ
എല്ലാതും കൊത്ത കട ഒന്നും കിട്ടൂലല്ലോ അങ്ങനെ ഓരോ പ്രശ്നം നിക്കണ് അതാണേ നമ്മളും തന്നെ അതിന്റെ പിന്നാലെ നിക്കണം
ആ അല്ലെങ്കിൽ നശിച്ചു പോകും
പിന്നെ നമ്മളിങ്ങനെ അതിന് വളപ്പൊടി ഇട്ടിട്ടും എന്താ വേണ്ടത് നനച്ചിട്ടും മഴപ്പോ ഇങ്ങനെ ഉണ്ടായോണ്ട് തരക്കടില്ലല്ലോ ഗിലിപ നമായ അല്ലെങ്കിൽ നനച്ചൊടുത്തിട്ടും അങ്ങനെ
അതെ നോക്കി കൊണ്ടിരിക്കണം അവിടുത്തെ കാലാവസ്ഥ പിന്നെന്താ
ഇവിടെപ്പോ ഇന്ന് രാവിലൊക്കെ മഴനേനു പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറും പിന്നെ അതിന്റെ ഇടയിൽ ഒരു വെയില് തെറിക്കും പിന്നെ ചെറിയ തുള്ളിടും തുള്ളിയിടം ഇപ്പൊ ഇങ്ങനെ ചെറിയൊരു വെയിലും ഉണ്ട് മൂടലും രണ്ടും പാടയാണ് വിശ്വസിക്കുന്നോണ്ട് അവ- മാറിക്കാൻ പറ്റില്ല ഡ്രസ്സാളൊക്കെ പുറ- തൊട്ട ക്ക പക്ഷേ നമുക്ക് ഇങ്ങനെ നോക്കി നിക്കണം നമുക്ക് നമുക്ക് അറിയാതൊന്ന് ഉറങ്ങിപ്പോകവയേ ഒന്നും
മഴ ഇടക്ക് ഇങ്ങനെ പെയ്യുന്നോണ്ട് നമുക്ക് എന്താ പറയാ മഴ ഇടക്ക് പോയ്യുന്നോണ്ട് ചൂട് അങ്ങനെ ചൂട് തന്നെ
ആ ചൂടന്നെയാണ് തണുപ്പൊന്നും ആയിറ്റില്ല മഴ മറ്റേത് മഴ ആവുമ്പോൾ തണുപ്പുണ്ടാവലോ അതൊന്നുമില്ല ഇതിപ്പോ മഴ ചൂട് പറഞ്ഞാലോ അതില് ഇരട്ടി ചൂടാണ് നമുക്ക് പെരും ചൂടാണ് പൊള്ളണചൂട്
പൊതുവെ ഈ സമയത്തൊക്കെ മഴക്കാലത്തൊക്കെ നല്ല മഴ വെയിൻ തന്നെ ഇന്ന് ഉണ്ടാവ- ഇല്ലല്ലോ അതൊക്കൊ വെച്ച് നോക്കുമ്പ ഇപ്രാവശ്യം നല്ല മഴ
മ നല്ല മഴ കുറവ മറ്റേ ജൂൺ ജൂൺ ഒന്നാംീയതിയക്കെ ആവുമ്പോ കനമ്മളൊക്കെ സ്കൂൾക്ക് പോകുമ്പോ നല്ല മഴയും വെള്ളം ഉണ്ടാാവും സ്കൂൾക് തുറക്കണം തന്നെ അത തന്നെ ഇപ്പൊ വെയില്യ ഇപ്പൊ വെയി നെനൊള്ളൂ
പ്പ കാലാവസ്ഥ നല്ലോണം മാറിണ്ട്.
അതാണേ നല്ലോ മെയിലുമായി വർണ പോലെ രണ്ടുപാടെ കൂടിം കണടെ.
അതെ മയം കൂടിയാലും പേടിയാണ്
കൊറഞ്ഞാലും പേടി
അലോ നമ്മക്ക് നമ്മെക്ക് ചൂടെടുത്ത് അതും. അതാവുല
മഴെങ്കി നമ്മെക്കും പുറത്തുക്കും ഇറങ്ങാൻ കഴിയൂല. പിന്നെ വയനാടൊക്കെ ഉണ്ടായില്ല. കഴിഞ്ഞാ ദുരന്തങ്ങളൊക്കെ അങ്ങനെക്കെ വരുമ്പോളാണ് ആ ബുദ്ധിമു ഡും കാര്യങ്ങളേ അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കൊന്നും.
അതെ അതെ എത്ര പേരാ മരിച്ചു പോയതല്ലേ. അത് ഈ സമയത്തായത് സമയത്താണല്ലോ കഴിഞ്ഞെക്കെ പ്രാവശ്യം നമ്മള് ചിന്തിക്കാത്ത കാര്യങ്ങള് നട യെന്തെൻ
അങ്ങെനെ നമ്മള് ചിന്തിച്ച് പോയില്ലാത്തേ. കാര്യങ്ങളാണ് നടന്നൊക്ക പോണ്
ഞങ്ങെൾടെ വീടിന്റെ അടു ത്ത് പൊയയും കൊളവുയങ്ങനെ
പൊയല്ല തോടുണ്ട് ഞങ്ങളതിലേത്തെവർ
ന്നാ തീരുമാനൊക്കെ പറാട്ട
ഞങ്ങെള് ആ ഞങ്ങെള് ഇവട് ഇവെടെ ഞങ്ങള് മൊത്തത്തി തറവാട്ടിലാണ്. അപ്പൊ ഇവെടെന്നൊര് രണ്ടിമിറ്റ് നടന്നാവെടെയെത്തും. പിന്നെ ഞാ പുതിയ വീട് വെക്കുണ്ട്. അത് അതിരന്നെ തോടാ. അപ പിന്നെ ഐ അവെടെന്ന് നല്ല സുഖ്വാണ്. ഇവെടന്ന് പിന്നെ വെല്ലാതെങ്ങ് പോക്കില്ല.
അതെ. കുട്ടികളെ തിരുമ്പാ പോയാ ഒറ്റ സാധാനം കൊണ്ട് നമ്മൊക്ക് തിരുമ്പി
ആ കയ്യും പക്ഷെ ഒരു കുത്തലൊള്ള സ്ഥലവാട്ടോ. ആ തിരുമാനൊക്കെ പോവാൻ സുഖ്വാണ് പക്ഷെ. ഇങ്ങട്ട് അതുകൊണ്ട് പോരുമ്പോ റിസ്കാണ്. കനണല്ലോ ഡ്രസോള
അ അത് ശെരിയ നമ്മള് വീട്ട്ന്നാവുമ്പോ ഇത് എടുത്ത് ഉണക്കിയാ മതി. നിങ്ങള് എങ്ങനെ കല്ല്മ്മലാണോ തിരുബാറ്.
കല്മ്മീ കുറച്ച് ഈ സ്‌കൂ പോലത്തെ ജീൻസിന്റെ പാന്റളൊക്കെ കല്ലുമ്മേ തിരുബും അല്ലത്തൊക്കെ മെഷീനിലിടും.
ആ ഇപ്പൊ മഴക്കാലയ
അതാണെ ഉണങ്ങി കിട്ടാന് ആ മെഷീൻലാവുബോ പിന്നെ ആ ഉണങ്ങി കിട്ടി കഴിഞ്ഞ പിന്നെ ബാക്കി വെയിലത്തിട്ട പിന്നെ അങ്ങനെ
ആ വെയിൽ കൊണ്ടാലേ ആ മണം പോവുള്ളു
പോവുള്ളു മറ്റേത് നമ്മള് എത്ര കൺഫേർട്ട് ആക്കി കഴിഞ്ഞാലും ആ കൺഫേർട്ട് ആക്കി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ മണം പോ തായി കിട്ടൂല വെയിലറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞാ പിന്നെ നല്ല വൃത്തീല് മടക്കിക്കാനണാങ്കി നമ്മക്ക് സു സുഖാണ്.
അതെ.
ഇപ്പ അതൊക്കെ നോ ആ പിന്നെ നമ്മള് വെയിലത്ത് ആറിയിട്ടാലും നമ്മള് നോ മഴ പെട്ടെന്നായിരിക്കും വരാ
അതെ പെട്ടെന്നാ വരാ നമ്മളും കൂടി ഓർക്കാത്ത രീതിയിലേക്ക് അപ്പ നേരത്തെ മദ്രസുട്ട് വന്നേക്കെന്നെ ഓൽക്ക് ഫുഡ് കൊടുക്കാണ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പളാണ് അപ്പൊ വെയിലുണ്ട് അയിന്റെ എടി കൂടി മയ ചാറുണുണ്ട്‌ അപ്പൊ ഡ്രസ്സ് ഇടുക്കാ വേണ്ടത് എടുക്കാതിരി ക്കെ വേണ്ടത് ല്ല ഒര് അതിലാണ് നിക്കണത് തന്നെ.
അതെ നിങ്ങളെ അവിടെ പ്ലാസ്റ്റിക് ഒക്കെ എന്താ ചെയ്യാറ്?
ഞങ്ങിവിടെ മറ്റേ ഹരിത കർമ്മ സേന ഉണ്ടല്ലോ ഓല് വരും അപ്പൊ പിന്നെ ഓൽക്ക അങ്ങനെ
ആ അത് വലിയൊരു ഉപകാര ഓൽ ഉള്ളതോണ്ട്. അല്ലെ നമ്മൾ പ്ലാസ്റ്റിക് ആ കത്തിക്കുന്ന കത്തിക്കുന്നതാണെങ്കിലും ഭയങ്കര കേ
കേടാണെ അയിന്റെ സ്
ആ അത് ശ്വസിച്ചിട്ട് തന്നെ ഒരുപാട് രോ ഖങ്ങൾ ഉണ്ടാവുല്ലോ. ഇപ്പം ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഭയങ്കര ഉപകാരാ
അതെ അത് മറ്റേത് ഞമ്മള് ഓരോന്ന് കളയെണ്ടേ തൊടൂ കൂടി അ ങ്ങാണ്ട് അങ്ങോട്ട് ഇതാക്കിട്ടും പിന്നെ ഒന്നായിട്ട് കൂട്ടി കത്തിക്കും അതിന്റെക്കെ സ് മെൽ
പിന്നെ ആള് ഓളാണ് കടകളിൽ പോയാല് എഴുതി വെച്ചിട്ടുണ്ടാകും പ്ലാസ് ചിക്ക് നിരോധിച്ച്
ആഹ് തരണത് പക്ഷെ അല്ലാതെ ഓല് എന്താ ചെയ്യാ അതിന് വയില്ലല്
അതിനൊരു വഴില്ല അതെ ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഇണ്ടാക്കിയത് നല്ല സുഖം നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാ മാസ ച്ചാലും വരും
ആഹ് എല്ലാ മാസം മൂന്നാതീ വരൂല്
അതെ
ആഹ് അപ്പൊ പിന്നെ നമ്മള് ഇൽ അല്ല അപ്പൊ ഞങ്ങള് എന്താട്ട് ന്നേരം രണ്ടു മാസം കൂടുമ്പോ കൊടുക്കും ആഹ് അങ്ങനെ കാട്ടലാണ് അല്ലാതെ നമ്ക്ക ദിവസം ഒരു മാസം വരുമ്പോള് ഇത് ചെലപ്പോ ഇണ്ടായിട്ടുണ്ടാവൂല
അതെ അവർക്ക് പൈസയും കൊടുക്കണല്ലോ അത് കൊണ്ട് പോന്നേന് അതെ നമ്മള് വിചാരിക്കും അയ്മ്പത് രൂ കൊടുത്താല് നമ്മുടെ പ്ലാസ്റ്റിക് വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഒഴിഞ്ഞ് കി
അതാണേയ് ഉപകാരാണ് മറ്റേത് നമ്മളുംതന്നെ ഈ പ്ലാസ് കിട്ട മണ്ണിലിട്ട് കഴിഞ്ഞാൽ
അതാ ആ നമ്മള് പേ പറൊന്നും പോലല്ല അതലിഞ്ഞു പോ അതവി തന്നെ അതേപോലെ കടക്കും കാലാകാലം.
എത്ര വർഷ എടുത്താലും അതവിടെ അങ്ങനെ അപ്പ പിന്നെ നമുക്ക് മണ്ണില് ഒന്നിനും കുഴി ടാനോ ഒന്നിനും പ റ്റും ചെയ്യൂല അതൊക്കെ ബുദ്ധിമുട്ടല്ലേ നമ്മക്ക്.
അതേ. അല്ല അങ്ങോട്ട മയ കല നഞ്ഞാ ആപ്പൊതന്നെ കൊതുകും ഈ
ആവൂ ഈച്ചല്ലേ?
ഇവിടെയൊക്കെ ഈച്ച ഈച്ച എന്താ അറിയില്ല ഈ ച്ച എങ്ങനെ പോവുന്നില്ല നമ്മളെത്ര അടിച്ചു വാരി വൃത്തി തൊടിച്ചാലും ഈച്ചണ്ടാവും ആഹ്.
കാലാ സാ കാലാവസ്ഥയാണല്ല കാരണം ഈ
അതു കൊണ്ടായിരിക്കും ആ ചക്കയും മാങ്ങൊക്കെ ഒണ്ടാവോ അതുകൊണ്ടായിരി ല്ലാം നമ്മുടെ എത്ര ക്ക് നമ്മള് പെനോയിൽ അങ്ങനത്തെ മരുന്നുകളൊ ട്ട് തൊടച്ച് നോക്കും. എന്നാലും ഈച്ച ണ്ടാവും നമ്മുക്ക്ന്നെ അത് കാണുമ്പോ നമുക്കന്ന് കാണുമ്പോ ഭക്ഷ ക്ഷണം കഴിക്കുന്ന സ് സ്ഥലത്തക്കെ ഇരിക്കും നുക്കന്നെ ചിലപ്പോ എന്തോ പോലൊവും
അതന്നെ ന മക്ക് ഒന്നിനും തോന്നൂല്ല നമ്മക്ക് അതാഅയ്റ്റങ്ങള്സൗണ്ട് ഇട്ട് കാണ്ട് വരും ചെ യും
പോയൊക്കെ ഇരുന്നിട്ട് ആ വരുന്നന്ന് റില്ല ന മ്മൾ ഈ ഭക്ഷണം പ്രത്യേകം ശ്ര ശ്രദ്ധിക്കണം നമ്മള് ഈ സമയത്തൊക്കെ ഭക്ഷണം മൂടി വെക്കുന്നതൊക്കെ
അതാണ് പിന്നെ ഇപ്പത്തെ ഓരോ അസുഖങ്ങളും കണ്ടി
എല്ലായിടത്തും പനിയും അങ്ങനത്തെ എല്ലാ ഒന്നാമത് ഇപ്പ എല്ലരും മയത്ത് പോയിട്ട് പുറത്ത് പോയി കുളിക്ക്ന്ന്കൊളത്ത് കുളിക്ക്ന്ന്
വെള്ളം എന്ന് പറഞ്ഞാല് ഒലിച്ച് പോയിട്ടില്ല ആ വെള്ളന്നും കാരണം ഈ കച്ചറക്കളി ചെറയല്ല ക്കാരൊന്ന്ചില ആൾക്കാരെക്കെ കാണാകുട്ടികളെ പാമ്പേഴ്സ് വേ
ആ പോയേ ലെക്കെ കൊണ്ട് പോയിടുന്നത് ആ വെള്ളം നാശാക്കു ന്ന്
നാശാക്കും പിന്നെ ഓല് ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പളും ടെ പിന്നെ ഓല് ചിന്തിക്കുന്ന ഇല്ലല്ലോഓലെ കുട്ടികളെ എത്രങ്ങാനും പ്രാക്ക് ണ്ടാകും എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞ് കൊണ്ട് ഓരോർ ത്രർ ചെയ്യണത്
ചെയ്യുന്നത് വെള്ളം നാശാക്ക ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെനമ്മൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണാം കുഞ്ഞ്ങ്ങളൊക്കെ
ഇട്ടങ്ങ നശിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെക്കുമ്പ നമ്മക്ക് അയിക്ക് പോവാനും അതെ
പ്പം രോഗം വര്ണേ
അതാ ഉപ്പംപിന്നെ മെ പൊതുവേ മഴ നല്ലോണ്ണം പെയ്ത് കാണ്ട് ഇതൊന്ന് ഒല് ചു പൊ പറ്റില്ലല്ലോ ഒക്കെ അവിടെ ഇവിടെ സ്റ്റ്കായി നിക്കല്ലേ ഇല്ലേ നല്ലൊരു മഴ പെയ്തിട്ടില്ല
പ്പൊ എല്ലാടത്തും ഇവിടെയൊക്കെ ഫുള്ള് പനിയാണ് എല്ലർക്കും.
ആ പനിയും അതുപോലെ തന്നെ വയർ വേദന. ചറി ലൂസ് മോഷന്
ജലദോഷം ഇതൊക്കെ തന്നെ പനി അത് മാറും വന്ന് കഴിഞ്ഞാ പിന്നെ മാറാനും പനിയും ജലദോഷവും കൊരയൊക്കെ ആ അങ്ങനെയൊന്നുണ്ട് ഇപ്പൊ അങ്ങനത്തെ ഓരോ പേര് ഇട്ടിട്ടുള്ള പനിയൊ ക്കേ എല്ലാടത്തും വരുന്ന്ണ്ടല്ലോ.
അതെ. ഇങ്ങനത്തെ ഒരു അസുഖം പിന്നെ ക്ഷീണവും കൂടും. ഇതിലായിരിക്കും പിന്നെ എന്തൊക്കെ അസുഖങ്ങള് വന്നു കഴിഞ്ഞാലും മദ്ര പോക്ക് സ്കൂൾ പോക്കോക്കെ കു
ഒക്കെ ഒക്കെ എന്നെന്നും പിന്നെ ഇങ്ങനെയള്ള കു കുട്ടികള് ഉണ്ടാവുംന്ന് നമുക്ക് അറിയൂല്ലല്ലോ. പകരുന്നതു ആണല്ലോ.
അതാണ് ഇപ്പത്തെ കാലസ്ഥ ആകുമ്പോ തന്നെ സ്കൂൾ കൂടെയൊക്കെ തളപ്പിച്ചാറ് വെള്ളം കൊണ്ടോണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ടീ ടീച്ചർ മാർ അങ്ങനെ പറയണ്ട്. യില്
ആ അങ്ങനെ സ്കൂള്ന്ന് കൊടുക്കാറില്ലേ അങ്ങനെ വെള്ളം. സ്കൂളിൽ തെളപ്പിച്ച് വെക്കാറില്ലേ വെള്ളം.
ചെലേ സ്കൂൾ കൂടി ചെയ്യലുണ്ട്. ഇ വിലേ സ്കൂൾ ചെയ്യലുണ്ട് തല്ം
ആ നമ്മളൊക്കെ പഠിക്കുന്ന കാല ഇത് സ്കൂൾള് തെളപ്പിച്ചു
അപ്പ ഞമ്മളെ ക്ലാസ് കൂടി കൊണ്ട് രോ കട ആ ദാഹ്ശമിനീടെ പൊടിയൊക്കെ ഇട്ടങ്ങാണ്ട് ഓരോ ക്ലാസ് കുടി
ആ ആ ആഹ് ആ നമ്മള്ക്ക് മ് നമ്ക്ക് കുപ്പീന്റാര്ന്നാല്ത്തെ ഇങ്ങനെ ഇപ്പ അങ്ങനെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളം ഇണ്ടായി അങ്ങനെ കൊണ്ടു തരും. പച്ചവെള്ളം കുടിക്കണ്ടാ പറയും അതൊക്കെ ആ നമ്മളതൊക്കെ നോ ക്കളമ്പാ മയ്ക്കാലത്ത് തണ്‌ത്ത വെള്ളം ഒയിവാക്കണം.
ആ പിന്നെ അതേപോലൊക്കെ ഇങ്ങനെ കുട്ടികൾക്കാണെങ്കിലും തന്നെ ചൂടെള്ളം പറ്റൂല. എല്ലാ കുട്ടികൾക്കുംപ്പ അതിന്റെ പറ്റൂല് പച്ചെള്ളം മതിയറിന്റെ മോൻക്കൊക്കെ ചുടുള്ള ക്കി കൊടുത്തത് വേണ്ട നല്ല വെള്ളം മതി മറ്റേ വെള്ളം മതിയ അറിയും.
ആ അങ്ങനത്തെ പ്രശ്നം
ക്കോ ങ്ങാനെ ശീലായിക്കാണ്ട് പിന്നെ ഓല്ക്കൊക്കെ പച്ചെള്ളം മതി ചൂടെള്ളം കൊടുക്കുമ്പോക്കെ അതിന്റെ വേഗം മാറ്റം മന
അതെ അതെ എന്നാ ഓക്കെ ട്ടോ
ഓക്കെ ശരി.